ആ
അത് അപ്പളെ അംത്തില്ലേ അത് തെന്നെ പോണ എന്താണാവോലെ
ഉം മുപ്പത് കോള്
എപ്പോളോ അംത്തെ കോള് അത് തന്നെയ പൂജിയായിട്ട് സീറോ ആയിട്ട് പോയി
ഉം വിളിച്ചാലൊക്കെ കിട്ടുണ്ടല്ലോ
കിട്ടണൊക്കെ ഇണ്ട് അത് നൂറ്റി അൻപത് മി
കിട്ടില്ലാന്ന്
അത് നൂറ്റി അമ്പത് മിൻറ്റ് ആകുമ്പളാണ് നമുക്ക് കിട്ടാത്തത് ന്ന്
ഓ പൈച്ചാ
ല്ല ഇപ്പ കഴിച്ചോള്ളൂ നീയോ
ഞാന് ഇപ്പൊ കഴിച്ച്താ കടക്കുണു
ഉം കുട്ടിയോ
കുട്ടി വെറുെതെ കാര്യ എന്നിട്ട് കൊർ ച്ച് പൊരി കടല കൊടുത്തു അതും തിന്ന് കഴിഞ്ഞിട്ട് ഇഞ്ഞു മാണം പറഞ്ഞു അപ്പൊ കൊറച്ച് ബൂസ്റ്റ് കൊടുത്തു അപ്പൊ അതും തിന്ന് കഴിഞ്ഞിട്ട് കണ്ണടഞ്ഞ് അട ഞ്ഞ് പോണു
ഒ ഓർക്കം വന്നിട്ട്
ട്ടീ കൊണ്ട് കട
ഉം
ചെക്കനോ ഉറങ്ങിയാ
അയ്യേ അതാ അ വികൃതി കാട്ടിട്ട് താ അവടെ
കഴിക്കാൻ കൊടുത്ത
ഓ മുട്ടക്കറി
ഉം വേറെ വേറെ ഒന്നുല്ലേ
ഇല്ല
വെറും മുട്ടക്കറി എനിക്കിപ്പോ മുട്ടക്കറിയൊന്നും പിടിക്കുള്ള കറികളെ പിടിക്കുന്നില്ല ഉപ്പേരികള് കൂട്ടാൻ തോന്നുക
ആഹ
ചറൊന്നും പിടിക്കുള്ള വായിക്ക് ഇന്നിപ്പോ അതാ മുട്ട കോസും പരിപ്പും വെ ച്ച് പ്പതൊരുക്കി
ഉം അല്ലെങ്കിലും മു മുട്ടക്കോസ് തിന്നണ്ട അധികം
അയ്യ അധികം അല്ല ഒരു ചെറുത് പരിപ്പിലിട്ടത് അത് അശീ കാന്റെ അവര് രാവിലെ വങ്ങ മാമ വന്നിട്ട പയി പ്പ്ന്റെ പേര് പറഞ്ഞപ്പോ അന്നാ മുട്ടക്കോസും പരി തിന്നന്നൊരു പൂതി
ഉം
അത് ഗർഭിണികൾക്ക് ടയറോഡ് ഉണ്ടാവുന്ന അത് കയി ഞാ അത് മാറന്ന് ആജിറ പറഞ്ഞ്
അത് കയിഞ്ഞ മാറണത് മാറും
മാറിയാ മതി
ഉം ചെറിയൊക്ക്മാറും ചെറിയൊക്ക് മാറില്ല
രാജിനെ വിളിച്ചപ്പോ
ഉം
ആഹ ചോറ് നിന്നു ഞങ്ങ ഇവിടെ വെളിരിക്കുകയാണ്
ഉം അവളക്ക് എന്തെന്ന് അവ് ക്ക് കൊളസ്ട്രോൾ ആണ് ഇത്തെ
ആഹ
ഇരുന്നൂറ്റി
അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞു മാറിയാ ചോദ ച്ചേ മാറാൻ എന്താ വേറെ വല്ലതു ആണ്
ചാടാൻ പോയ ഉം
അപ്പൊ കറുവാപ്പല വെള്ളം കുടിക്കീ പറഞ്ഞു
ഉം
അത് അയിന് ഒരുപാട് മന്തി തീറ്റിയും ബിരിയാണി തീറ്റി ഇത്തിരി കൂടുതലാണ്
ഉം പറഞ്ഞപ്പ പറയണ് എല്ലാ പറഞ്ഞപ്പ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ അവിടെ വന്നട്ട് എണ്ണകടികള് തന്നിട്ടാടുത്ത ശാന്ത് ശാന്ത ത എന്ത് പറയാ
ഇവിടെ വ ന്നിട്ടോ ഇവിടെവിടെ എണ്ണക്കടി അവക്ക് വായി കൊടുത്ത് ത്ത്
എണ്ണക്കടി വാങ്ങിട്ട് കഴിച്ചിട്ടാണ് അങ്ങനെ ആയതെന്നു
അയ്യ ഞങ്ങടയില് പറഞ്ഞിട്ട് ഇനി പോയി അവിടെയും തുളയ്ക്കണ്ടാ അത് എന്താ തുടയ്ക്കാന് ഇതിപ്പോ എല്ലാരു പുള്ളേനെ
ഉം
അപ്പൊ എന്തോ വാൽനെറ്റാ എന്തോ അന്ന് കൊണ്ടവന്നില്ലേ ഒരു കഷ്ക്കണ സാധനം
ആ
അത് ഉറുമ്പ് പോത്തി കിടക്കണ് അപ്പൊ ഇക്ക ഉറുമ്പ് ഒക്കെ തട്ടിത്തരിയാണ് പറഞ്ഞു എന്നാ കൊറച്ചായിട്ട് വിളി ക്കാ വൺട്ട് കട്ടാക്കി ട്ടും
അഹന്തു സാന്ന
വാൽനെറ്റ് വട്ട് ഒരു ജാതി ബദാമു പോലെ അല്ലെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഉം കേട്ടാ എന്നെക്കൊണ്ട് ബദാമും ബിസ്തയൊക്കെ വാങ്ങി തിന്ന് വാ അങ്ങണ ആലത്തൂര് പോണം
പിസ്ത കുങ്കുമപ്പൂ കിട്ടവാണങ്ക അങ്ങുന്നേണ്യ അതും നല്ലതാണ്
ഉം
അവഷല്ല സാജി മന ഉം
മറ്റേ കളർ ഉള്ളത് വാടാമലല്ലി കളറുള്ള മുട്ടക്കോസ് അതിനെ ഇപ്പൊ എല്ലാർക്കും സംശയം ആണും പെണ്ണും ആരാണ് ആണും പെണ് ആകുവോ എന്ന് വ പറഞ്ഞിട്ട് യാതൊരു സംശയം വേണ്ട പെണ്ണാണെങ്കിലും ആണാകണെങ്കിലും വേഗം അറിയാൻ വേണ്ടിട്ട് ആ മുട്ടക്കോശിനെ നടു ടെ മുറിച്ചട്ട് ചെറു ചെറുതായി അരിഞ്ഞി ട്ട് നല്ലോണം ചൂടുവെള്ളത്തിലിട്ട് തിളപ്പ ക്യ ച്ചിട്ട് നല്ലൊരു വൃത്തിയുള്ള കുപ്പിക്ലാസ്സില് ഒഴിക്ക്യ ഒയിച്ചിട്ട് കുട്ടി ക്ലാസ്ൽ ഒഴിച്ചാ അത് ചുവന്ന നിറത്തിലാ കാണണങ്കില് ആൺകുട്ടി ഇത് അതേ വയലറ്റ് കളറിലാ കാണണങ്കിൽ പെൺകുട്ടീ ന്ന്
ഊം
ണു ഇനിയിപ്പ അത് വാങ്ങി ചെയ്യാൻ പറ്റോ അ ഒന്നും വാണ്ട
ആ അ അതാണെങ്കിലും എന്താണ് പെറ്റാ നമ്മളന്നെ നോക്കണം
ആതന്നെ പക്ഷെ എനിക്ക് അന്ന് പാത്തൂൻ്റെല് വെറും ഛർദ്ദി
അവൂ എനി ക്കു അതന്നെ അള്ളോ അപ്പൊ ഞാന്
എന്നതാ
ഏ ഉപ്പേരി വന്നിട്ട് എനിക്ക് ഉപ്പേരി ഇഷ്ടമാണ് അപ്പ ചാറും ചാർ പരിപ്പ് ചാറിൻന്റെയും കുക്കറിൻന്റെയും മണം കേട്ട അള്ളാഹുവേ
തീ ഈ ബീഫ് വേവിക്കണയിന്റെ മണം പറ്റണില്ല
അള്ളാ കുക്കറിണ സ്മെല്ല് കേട്ടാ എനിക്ക് ആ സ്മെല്ല് ഇപ്പളും അധികം പിടിക്കണ്ടായിരിന്നില്ല
സമയത്തൊക്കെ അപ്പുറത്തൂന്നും ഇപ്പർത്തുന്നും ആ ഇറച്ചി മണം വരുമ്പോ ശർദ്ദിക്കാൻ വെര്ണ്ട് പക്ഷെ എന്താണ് ന്ന് അറിയില്ലല്ലോ
വര്ന്നുണ്ടാ
ഓഹ് എനിക്ക് അന്നേ ഇണ്ട് പക്ഷെ ഞാന് പ്രസവദിച്ചപ്പ തൊട്ട് ആയത് കണക്ക് കൂട്ടില്ല അല്ലെങ്കിലൊക്കെ ഇങ്ങനെ ആയത് കണക്ക് കൂട്ടി
ഉം
അ ച
എന്നിട്ട് എത്രയായി ഇപ്പോ
എന്ത് അയിലി ഇരുപത്തിരണ്ട് എന്നാ കൊടുത്തിന്നെ അപ്പൊ ഇരുപത്തിരണ്ട് വന്നാൽ നാലാകും അങ്ങനെയല്ലേ ജനവ രി ഇരുപത്തിരണ്ട് ന്നാണ് കൊടുത്തിരിക്ണ് അപ്പൊ ഇനി ഓരോരോ ഇരുപ ഇരുപത്തിരണ്ട് വന്നാ ചെറിയ അതാ മേലേ
ഈ ഇരുപത്തിരണ്ടല്ലല്ലോ വര്നെ ത് ഡേറ്റ് അല്ലേ തന്നിരിക്കണ് നീ പതിനേഴാം തീയതിയല്ലേ പറഞ്ഞിരിക്കണ് പതിനേഴാം തീയതിയാണെങ്കിനി അപ്പൊ ഇനിയിപ്പോ എത്ര തീയതി ഇനിയിപ്പോ
പതിനേഴ് പറഞ്ഞത് തെറ്റീന്ന് പറഞ്ഞു ഡോക്ടർ അല്ല ആ പെണ്ണേ സ്കാനിങ്ങ് റിപ്പോ ഞാ പതിനേഴ് പറഞ്ഞു അപ്പൊ സ്കാൻ റിപ്പോർട്ടില് മൂന്ന് മാസായല്ലോ അപ്പൊ പതിനേഴ് അല്ലാട്ടാ എന്ന് പറഞ്ഞു
ആ അവനിക്കെന്താ ഡേ ൻക്ക്പ്പത്ര ഓർമില്ല വയ്യ അപ്പൊ വാണെങ്കി ഇരുപതായിരിക്കും
എപ്പായി ഉമ്മ അതാ ആ ചെക്കൻ കേൾക്കണ് അത്താന്റെല് കുത്തണ കുഞ്ഞി ചാർജാ കേക്ക്ണ് അത് അവിടെ ഊരിയിട്ടിരിക്ക്ള്ളെ അതാണ് അതെന്നെ അത്താന്റെ പക്ഷെ അവന്റെ വീട്ട്ത്തതും ഇവന്റെ വീട്ട്ത്തതും മാറണ്ട ഇത് പുതിയത് ഞങ്ങ ഇപ്പൊ വേടിച്ചാണ്
ഹലോ കല്യാണത്തിന് പോക്ണ്ടോ ആ
ആര്ന്റെ ഇല്ല
ഇനി അഞ്ചു ദിവസം അല്ലേള്ളൂ കല്യാണത്തിന്
ഇരുപത്തഞ്ചി
ഉം
ആറ്റക്ക്ന്ന് ലീവല്ലേ സ്കൂളില്ല സായിത്
ആ ശനിയാഴ്ച
അത് വീട്ട്ല്ണ്ടേ അപ ഉമ്മക്കാരി ഫോണും കൊട് ന്ന്ട്ട് പോയിക്കേണം അന്ത്യോണം കാണാൻ
ആ അപൊ ചാർജ്ന്നു സ്വിച്ചോഫായി തോന്ന്ണു
വേജാറായിട്ട് കുത്താവന്നത് ഇല്ലെങ്കി അവം വായ്മുണ്ടാത്ത ആളാണ് രാവിലെ എ ആഹ് ചാർജ് കഴിഞ്ഞപൊ പൊറത്തെറങ്ങീലേ ആ ചാർജ് കയി നു നെറ്റും കയിഞ്ഞു അതോണ്ട് അമ്മായിന്റെ വീട്ടിക്ക് പോവാണ്
രാവിൾ തന്നെ നെറ്റ് കഴി ചാ എന്താ ചക്കമ്മാ
അത് എന്തോ ഒരു ഗെയിമ് കളിക്കാണ് അവനും ഇവനും വാഹിദും വാഹിദ് ഇപ്പൊ ഫോണില് കൊൺ അവന്റെ ചാർജറ് കാണുന്നില്ല കാണാ ഇല്ലെങ്കി നമ്മ്ടെ മാറണ്ടാ ലാസ്റ്റ് അതിന്റെ പൊട്ടനെ തരും നമ്മുക് ഔ ഒരു പൊട്ട നമ്മൾ ചോയിച്ചാല്ലേ ഔ ഊ ന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സാനാണ് എന്ത. ആഹ് എന്തൊക്കെ പറയാ അറിയോ ഞാനേത എന്റെ ക ട്ടീലാണ് അത്ത കുത്ത്ണെ
വീട്ടില് കുത്താപറാന്ന്
ആഹ് ആഹ് ഇല്ലെങ്കിലേ പൊട്ടനെ മാറി ത് അങ്ങ്ടും ഇങ്ങ്ടും മാറ്റിത്തരും. അതിനെക്കാൾ നല്ല ജീവിക്കാൻ പടിച്ച കള്ളികളാണ്
ഉം
രാവിലേ ഉപ്പാപൊ വന്ന് ഇന്നലേ എവിടന്നോര് ചക്ക കൊണ്ട് വന്നു എന്നിട്ട് അയിന്നൊരു പവ്തി ആക്കീട്ട് ഇവടൊരു രണ്ട് ചൊള ത ഉം ആര് ആകെ പവ്തിക്കുള്ളു അവടെ കൊടുത്തു വിട്ടി
ഉം
അയ് രാവിലെ വാങ്ങാൻ വേണ്ടി അത് വര്ണ് ഇന്നിട്ട് ആയിരം ഉറുപി കെതൂ ലോൺ അടയ്ക്കാനി ഇല്ലാ പറഞ്ഞിട്ട് എന്റെ അടുത്ത്ന്നൂല്ല ആ ഇ ക്കാന്റെ അടുത്തുല്ല്യ എന്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഉണ്ട് അത് കൊടുത്ത് തിങ്കളാഴ്ച എനിക്ക് രാവിലെ കിട്ടണം പറഞ്ഞിട്ടാ ഞാൻ കൊടുത്തത്
അപ്പൊ ഉപ്പാപ്പയ് അമ്മായിമ്മയും അമ്മായിമ്മയും അല്ലേ കൊടുത്തൂടാ അമായിപ്പനിക്ക്
ആ ന്നെ എന്നിട്ട് അത്പറ അതും കൊണ്ട് അഞ്ഞൂറും കൊണ്ടാണ്ത്രെ കടക്ക് വന്നത് ഉമ്മ കണ്ടത്
ആ ബക്ക വാങ്ങിട്ട് ഉം അങ്ങനെ ടി ഒരു മിനിറ്റിന് അങ്ങനെ പൈസ വീണത്ത അല്ലാണ്ട് എട്ട് രൂപ പത്ത് രൂപയല്ല അയിലൊരു മാഡം ഇന്നലെ പറഞ്ഞല്ലോ. ആ കൊടുക്കണ്ട
ന്നാ ശരിട്ടാ
ആഹ് ശരി